പറയടി.
എന്ത് ചെയ്യുവാടി?
ഉണ്ടെടി ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു. ജോലിയൊക്കെ ഉണ്ട് അപ്പ ചെയ്ത് ചെയ്ത് ഇല്ലടി ഇന്നവിടെ മീനൊന്നും കിട്ടിയില്ല അപ്പൊ ഞാൻ പിന്നെ ഇങ്ങനെ മടി ച്ചു കണ്ടു ചിരിക്കുവാരുന്നു എന്ത് ചെയ്യും ചെയ്യുമെന്ന്. ഇല്ലടി വാങ്ങിച്ചില്ല. ചേട്ടനാണെങ്കിൽ രാവിലെ പോയേ. പിന്നെ എൻ്റെ കയിൽ വണ്ടിയില്ല. എൻ്റെ വണ്ടി അ ച്ഛന്റെ കയ്യില് ഇരിക്കുവ. അപ്പൊ പിന്നെ മീൻ വാങ്ങിക്കാൻ പോവാനൊന്നും പറ്റയില്ല. പിന്നെ എന്തെങ്കിലും പ
അടുത്തൂടെ വിളിച്ചോണ്ടൊന്നും വരത്തില്ലേ?
വരുവെടി പക്ഷെ നമ്മളെപ്പോഴും അകത്തിരിക്കുമ്പോ കേൾക്കാൻ പ റ്റത്തില്ല. നമ്മളെല്ലാം കതകു അടച്ച് അകത്തിരിക്കുന്നതല്ലേ. അപ്പൊ പുറത്തൂടെ വരുമ്പ കേൾക്കാൻ പറ്റത്തില്ല. വരു ഇവിടെ മീൻ വണ്ടി. മറ്റേ ഒരു ബൈക്കിൽ ഒരാൾ വരും.
ആഹ് അപ്പൊ ഇന്ന് ഇനി വെല്ല പച്ചക്കറി വല്ലോം ചെയ്യപ്പ.
ആഹ് അതാ. എന്തെങ്കിലും ആക്കി മുട്ടയൊക്കെ ഉണ്ട്. മുട്ടയൊക്കെ എടുക്കാന്നും പറഞ്ഞോണ്ട് ഇരിക്കുവാ.
ഉം മോനപ്പ പഠിത്തം ഇല്ലല്ലേ ഇന്ന്?
ഇന്ന് ശനിയാഴ്ചയല്ലേടി?
ആഹ് എനിക്കിവിടാ ഞാൻ വീട്ടിലിരിക്കുന്നെടി. എനിക്കിവിടെ ഒരു കടവരെ പോണമായിരുന്നു. അങ്ങനെ ഫോണിന് ഒരു കംപ്ലയിന്റ് അപ്പൊ അതൊന്ന് ശരിയാക്കാൻ പോണമായിരുന്നു.
ആഹ് അവിടെ ജോലിയൊക്കെ കഴിഞ്ഞോ? എന്നിട്ട് വീട്ടില് മീനൊക്കെ കിട്ടിയോ?
വീട്ടില് അമ്മയ്ക്ക് തൊഴിലുറപ്പായോണ്ട് രാവിലെ ചെയുവായി ചൂട കിട്ടി. വല്യച്ഛന്റെ അങ്ങന്നെ
ആഹ്.
അതാണെങ്കി കറി വെച്ച്.
ഉം.
ഉം. അങ്ങനെ പിന്നെ അവിയലും വെച്ചു. മഴ എന്തൊരു മഴയാടി ഭയങ്കര മഴ. ഉം മഴകൊണ്ട് വയ്യ.
ആഹ് അതാ ഞാനും ഇവിടെ ഇച്ച തുണിയൊക്കെ ഇച്ചിരി ഉണങ്ങി കിട്ടാനുണ്ട് മഴയൊക്കെ ആയതുകൊണ്ടിങ്ങനെ ഇരിക്കുവ
ആഹ്. ഇന്നല്ലെ കഴിയില്ലായിരുന്നു വീട്ട്ലം തുണി പിന്നെ വാഷിംഗ് മെഷീനിൽ എടുത്തിട്ട്.
ഉം ഉം ഉം
ഉം ഭയങ്കര നടുവ് വേദന എനിക്ക്.
എന്തുപറ്റി?
ആഹ് അറിയത്തില്ലടി ഭയങ്കര ബുദ്ധിമുട്ട്. നടുവിന് ഭയങ്കര വേദന.
നീ ഒരു വട്ടം മറിഞ്ഞൊക്കെ വീണതല്ലേ? അപ്പ ചിലപ്പോ അത് നടുവൊക്കെന്നിടിച്ച് കാണും.
എന്റെ വേദനയായി പ്പ
ഉം
വീണയാ പിന്നെ ഈ അടുത്ത് ഒരു വീഴ്ച്ച വീണ്.
ആഹ് അതിന്റെയൊക്കെയാരിക്കും ഇപ്പോ
ഉം പിന്ന പിന്നെ മോനെന്ത് ചെയ്യ്ന്ന്?
അവൻ ടി വിയും കണ്ടിരിക്കുന്നെടി.
ഓഹ് ഓ.
മോളോ മോള്?
മോളാണെങ്കി ഇല്ലടി അപ്പുറത്തെ വീട്ടിലെ കൊറച്ചേ അംഗനവാടില ജോലി ചെയ്യുന്നതെ അപ്പ അതിന് ആഹ് അവരുവായിട്ട് പോണോന്ന് പറഞ്ഞ് ഞങ്ങളടെ ചിറ്റയ അവിടെ നിക്കുന്നത് അപ്പൊ അവരുവായിട്ട് പോയി.
ഉം.
ആഹ് ന്നെ അമ്മ തൊഴിലൊറപ്പിന് പോയി.
നമ്മള് ബീച്ചിൽ പോന്ന കാര്യം പറഞ്ഞില്ലേ മറ്റേ?
ആ ടിമ്മക്ക് പോവാം പോകുവോ?
അറിയത്തില്ല അപ്പൊ നിന്റെ വീടിന്റെ അടുത്തുര്നമ്മുടെ കൂട്ടുകാരി ഇല്ലേ? ആഹ് അവൾടെ കുഞ്ഞിനെങ്ങാണ്ട ചെറിയൊരു പനിയുടെ ഇതൊണ്ട് അപ്പ നോ
അല്ലേലും എവിടെ പോവാൻ നിന്നാലും അവക്ക് അവക്ക് എന്തെങ്കിലും കാരണം വരുന്നതാ.
ഉം ഹപ്പ
ആഹ്
ചോദിക്കട്ടെന്ന് പറഞ്ഞു പനി ആ പനിയന്നല്ല അ എന്തോ ബുദ്ധിമുട്ട് പോലെ കൊണ്ടുവന്നു തുമ്മലും ഒക്കെ ക്ക അപ്പൊ ചോദിക്കാന്ന് പറ
പേടിയാ അവർക്കെപ്പഴും എന്തേലും വന്ന ഒടനെ പേടിയാ എനിക്ക് ഒരു അമ്പ എന്ത അമ്പല ത്തി പോകാൻ വേണ്ടിയിരുന്ന ആരുന്നു അപ്പൊ ഞാൻ ഇനി ഇത് അറിഞ്ഞിട്ട് വേണം മാറ്റേണ്ടത് നാളത്തേക്കാണോ?
പോവാനല്ലേ ഉം..
എനിക്ക് ഇവിടെ എടി വൈന്നേരം ഇന്ന് ട്യൂഷനുണ്ട് ഇന്നലെ അ കൊച്ചു വരുമന്ന് ഞാൻ പറഞ്ഞില്ലേ? ആഹ് പാക്ക കൊച്ച് വന്നപ്പോഴേക്ക് ഒരുപാട് ലേറ്റ ആയ അപ്പോൾ ഞങ്ങളാണെങ്കിൽ ചേട്ടൻ് വീട്ടിലട്ട് പോകമായിരുന്നു ഞങ്ങൾ റെഡിയായിക്കൊണ്ട് നിന്ന് പ്പോഴ വന്നേ അപ്പ ഇന്നലെ ഞൻ ട്യൂഷൻ എടുപ്പിച്ചില്ല. കൊച്ച്അഞ്ചേ മുക്കാലില് വരാന്ന് പറഞ്ഞിട്ട്ഏഴ് മണിയയിടി വന്നപ്പം
അതെന്താ കൊച്ചിന് പറയുന്ന സമയത്ത് വന്നു ടെപ്പോ
ആ വണ്ടി ഇല്ലായിരുന്നു ഇങ്ങോട്ട് വരാൻ വേണ്ടി. ട്ടിപ്പ ആരോ വന്ന് കൊ ആഹ് ഇന്ന് വൈകുന്നേരം വരാന്ന് പറഞ്ഞു അപ്പൊ ആ കൊച്ച് പറഞ്ഞ വാട്സപ്പില് സമയം വിടാം വിളിക്കന്ന് പറഞ്ഞത് അപ്പ ഇതുവരെ പറഞ്ഞില്ല ഇട്ടില്ല വൈ
ച്ചക്ക് വരാൻ പറയാൻ വയ്യായിരുന്നോ?
അറിയത്തില്ല അതിന്റെ കയ്യിലേടിയ വണ്ടി ഇല്ലാരിന്ന് അപ്പൊ അതുകൊണ്ടപ്പ ഞാൻ എന്തായാലും നോക്കട്ടെ സമയം അറിഞ്ഞിട്ട് ഞാൻ നിങ്ങളടുത്ത് പറയാന്ന് പറഞ്ഞോണ്ടിരിക്കുവ.
ആഹ് എനിക്കും അത് അറിഞ്ഞിട്ട് വേണം പ്ലാൻ മാറ്റേണ്ടേ ഇല്ലെങ്കി പിന്നെ അമ്പലത്തിലും പോവാൻ പറ്റ ലിവിടെയും പോകൻ പറ്റെത്തില്ല.
ആഹ് അതാ.
ഉം. ഉം പിന്നെ മഴയുടെ എന്തുവാന്ന റിയത്തില്ല മഴ നോക്കിയിട്ട് പോകാന്നും പറഞ്ഞുകൊണ്ടായിരുന്നു മഴ. രാ ഇന്നലെ തൊട്ടേ തുടങ്ങിയ മഴേ അല്ലേ എന്തൊരു മഴ
ആഹ് മഴ ഇടയ്ക്കിടയ്ക്ക്ത് പെയ്തോണ്ടിരിക്കുവല്ലേ?
ആഹ് ഭയങ്കര മഴ. അങ്ങനെ ഇരിക്കുന്ന് ഞവൂ
ആഹ് മറ്റേ നമ്മുടെ ഒരു കൂട്ടുകാരി പ്രസവിച്ചി കിടക്കുന്നില്ലേ അവളേയും കാണാൻ പോണ്ടേ?
ശോ ഒത്തിരി നാളായി ഞാൻ വിചാരിക്കുന്നു ഒന്ന് പോയില്ലൊന്ന്. പോണ്ണം എന്തെങ്കിലും വാങ്ങിച്ചോണ്ട്
അതാ അവളേയും വിളിച്ചോണ്ട് പോകൊന്ന് പറയുന്നു
അതിന് മുമ്പേ നമുക്ക് പോവണ്ടേ അവള ഇല്ലന്ന് പറയുന്ന കേട്ടോ അവരുടെ ചേച്ചിയിടെ വീട്ടിലാ വന്നോന്ന് അറിഞ്ഞില്ല പ വന്നോന്ന് നമ്മുടെ മറ്റേ കൂട്ടുകാരർ അവളോട് ചോദിച്ചു നോക്കാന്നത് ന്തായിരുന്നടി
ആഹ് അത് ചോദിക്കാം അതെ അവള് ഉള്ള ദിവസ ആരുന്നെങ്കിൽ അവുടെ വീട്ടിൽ കയറിയിട്ട് അങ്ങോട്ട് മറ്റിയെടുത്ത് ബീച്ചിലോട്ടൊക്കെ പോയാൽ മതിയായിരുന്നു
പോയാ മതിയായിരുന്ന്.
ഉം
ഒത്തിരി നാളായില്ലേ നമ്മളെവിടെയെല്ലും പോയിട്ട് ഉം അതാണ് ഇങ്ങനെ ഇരിക്കുന്നു
ഉം
ചെയ്യാനാണ് ഒന്ന് ഒക്കുമ്പോ ഒന്നും നോക്കത്തില്ല ഇരിക്കുന്നാ അതാ ഒരാ ക്കുമ്പോ ഓരാക്ക് പറ്റത്തില്ല വീട്ടി തന്നെ ഇരുന്ന് ബോറാടിച്ച് ചാത്ത് നടപടി പണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് വീണതായിരുന്നു പണ്ട് എന്തോ സ്റ്റെർ വീണ് അതുപോലെ തന്ന ഞങ്ങടെ വീട്ടിൽ അപ്പുറത്തെ ഒരു വണ്ണോള്ള ഒരു കൊച്ചുണ്ട് ആ കൊച്ച് സയ് സൈക്കളായിട്ട് സൈക്കിള്അവളു ക്കുടെ അതിനുശേഷം എനിക്ക് എപ്പോഴും നടുവേദനയാണ് നടുവേദന വന്നാൽ എനിക്ക് പറ്റാ ത്തില്ലഭയങ്കര ബുദ്ധിമുട്ടാ അങ്ങനെപ്പ നമ്മുടെ അവിടെ ഒരു ആശുപത്രി ഉണ്ട് എന്ത ഒരു ആയുർവേദം അവിടെന്നാണ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ കൊറയും അങ്ങനെ അങ്ങനെ ഇരുന്നപ്പ ഇപ്പ ഇപ്പൊ പ്രസവം കഴിഞ്ഞപ്പോ സിസേറിയൻ കൂടല്ലാരുന്നോ അതും കൂടെ കഴിഞ്ഞപ്പ എനിക്ക് പിന്നെ ഭയങ്കര എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ കുറേ നേരം നടക്കാൻ പറ്റത്തില്ല കുറേ നേരം നിൽക്കുമ്പോ വേദന
ആഹാ നിനക്ക് എന്താ സിസേറിയൻ ചെയ്തണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ നിനക്ക്
ക് നോർമൽ നോർമ കൊ ഒന്നുമല്ല അധിയെ നോർമൽാന്നൊക്കെ പറഞ്ഞോണ്ടല്ല കൊറോണയുടെ ആദ്യത്തെ ആ സമയമായിരുന്നു ആ അപ്പ ആദ്യം നോർമലാണെന്നും പറഞ്ഞൊണ്ട് കേറ്റി അങ്ങനെ വെളുപ്പിന് നാല് മണിക്ക് കയറ്റിയതാ കെട്ടിയപ്പോ പ്പൊ എന്റെ കൂടെ രണ്ട് മൂന്ന് പേരൊക്കെള്ള അവരൊക്കെ പ്രസവിച്ചട്ട് പോയിട്ട് ഞാന എവിടെ കിടക്കുവ അങ്ങനെ എന്നിട്ട് നോർമലാന്ന് പറഞ്ഞ് ഇരുന്ന് ലാസ്റ്റ് ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞു വെളുപ്പം കാലത്ത് കെറ്റിയതാണ് രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു വിവരവും ഇല്ല അപ്പൊ ഈ നേഴ്സന്മാര് പറയുന്ന എനിക്ക് കേക്കാ എന്തോ ദിവ്യയുടെ വീട്ടുകാര കടന്ന് ബഹളം വെക്കു ന്നാ അങ്ങനെ അപ്പ ഞാൻ പിന്നെ നോക്കാന്ന ഡോക്ർമാരെല്ലാം കൂടെ അങ്ങോട്ട് ഇങ്ങോട്ടു ഓടന്ന് പ്പ എനിക്ക് പേടി ഞാൻ ചത്തു പോകൻ വല്ലാം പോവാണോ അങ്ങനെ നീന്നപ്പോഴത്തേക്ക് പിന്നെ ഇവര് പറഞ്ഞു കുഞ്ഞിന്റെ തല അറങ്ങി വരുന്നില്ലന്ന്
ഉം ഉം
വരുന്നില്ലെന്ന് അങ്ങനെ പിന്നെ പെട്ടെന്ന് എന്തുവാ സിസേ അപ്പൊന്റെ കയ്യില് ഒരു വള കിടന്നണ്ട് രണ്ട് വള അപ്പൊ ഇതെന്റെ കയ്യിൽ നിന്ന് ഊരാൻ പറ്റ പറ്റിയില്ല ഇവര് ഊിക്കൊണ്ട് വരണന്ന് പറഞ്ഞിട്ടൊന്നും ഊരാൻ പറ്റിയില്ല പിന്നെ ഇവര് പെട്ടെന്ന് ഇതെല്ലാം ഇങ്ങനെ വലിച്ചു വാരി എല്ലാം കെട്ടിയിട്ട് ഇവര് മറ്റെ നട്ടല്ല് വ നമ്മൾ നിന്ന് വേണ്ടേ വളച്ച ഇഞ്ചക്ഷൻ എടുക്കേണ്ട ഇവര് എന്റെ അവസ്ഥ കാരണം വെളുപ്പാം കാലത്തൊട്ട് ഈ വേദന തിന്ന് തിന്നന്ന് തിന്ന കിടക്കവാണ് ഞാൻ വേദന എന്നിട്ട് വരാതിരുന്നാണ് നോ പറ്റാഞ്ഞത് അപ്പൊ ഇവര് പറഞ്ഞ മോളെ അറിയാ ഞങ്ങക്ക് എന്നും പറഞ്ഞോണ്ട് പിന്നെ പെട്ടെന്ന് ഇവര് കഷ്ടം ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആകുമ്പോ ഒരു ഇത് കാണുവല്ലോ അങ്ങനെ അവര് പിന്നെ നിന്ന് എങ്ങനെയൊക്കെ എടുത്ത് എന്തായാലും രണ്ട് കാല ആയപ്പോ വന്നാ ഈറ്റി കൊച്ചിന്റെ തല ഇറങ്ങി വരാതിരുന്നതാ അങ്ങനെ അങ്ങനെ പെട്ടെന്ന് ഇവര് പിന്നെ ആക്കിയപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഈ ഏ സിയുടെ ഉണ്ടല്ലോ ടി എ സി ഇടത്തില്ല അപ്പൊ എനിക്ക് തണുപ്പായി പിന്നെ പനിയായി ഇടുന്നല്ല എന്റെ പോന്നോ ഞാനൊരു ഉം അങ്ങനെ തലയിറങ്ങി വരുന്നില്ലെന്നാ പറഞ്ഞത്
ഏഹ്
അതിന്റെയും കൂടി യൊക്കെ ആയിരിക്കുവെടി നടുവേദനയെ ഈ സിസേറിയൻ ചെയ്യുന്നവർക്ക് ആ എപ്പോഴും ഇനി നടുവേദന എന്നൊക്കെയല്ലേ പറയുന്നത്
ആ ദാ ഭയങ്കര നടുവേദനാണ് നടുവേന വന്ന് ഭയങ്കര ബുദ്ധിമുട്ട്
ആ അതാ
ഉം അതിന്റെയും കൂടെയാ അതിനു ശേഷവാ ഇപ്പൊ കൂടുതലും
ഉം
ഉം
ഫോൺ ശരിയായി കിട്ടിയോ എന്നിട്ട് നിനക്ക്
ഇല്ലടി അതിന്റെ ഒരു സോഫ്റ്റ് വെയർ അപ്ഡേറ്റ് ചെയ്യണമെന്ന്
ആണോ ആ
ആ അപ്പ അത നമ്മടെ എല്ലാ ഇതും പോകും പിന്റെ അല്ല അത് അപ്പറത്തെ അമ്മയുടെയാ അപ്പൊ അവരോട് ചെന്ന് ചോദിച്ചിട്ട് വരാന്ന് കരുതി ഇവരുടെ ഒരു പാസ് വേഡും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയത്തില്ലല്ലോ
ആ അതൊക്കെ ചെയ്യണം ഉം
ചിട്ട് വരാന്ന് പറഞ്ഞു
പിന്നെ
ഉം അങ്ങനെ
അതാ അപ്പൊ വൈകുന്നേരം മറ്റേ അവിടെ പോകുന്നുണ്ടെങ്കില് ഞാൻ നിന്നെ വിളിച്ച് പറയാം എന്നിട്ട് നമുക്ക് എല്ലാരോടും ചോദിച്ചിട്ടെ
ആ അതാടി വൈകിട്ട് ഇത്ര നാളായി നമ്മൾ എവിടെയെങ്കിലും പോയിട്ട്
പോയിട്ട് അതാ ഈ മഴയ്ക്ക് മുമ്പ് എന് എന്തുവാ ഇനി തീരുന്നതിന് മുമ്പ് വീഡിയോ എടുക്കണം എന്തായാലും
അതാ ഒരു വീഡിയോ എടുത്ത് എന്റെ ചാനലിൽ അല്ല എന്റെ ഇൻസ്റ്റ ലിൽ ഇടാതെ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല ഓരോ ത്തര് ഇടുന്ന കാണുമ്പള്ണ്ടല്ലോ കൊതി വരും
ഉം ഉം അല്ല ഇതൊക്കെ ആവുമ്പൊ പെട്ടെന്ന് റീച്ച് കിട്ടുന്ന രീതിയില് എന്തെങ്കിലും
അതാ ചെയ്യാം ഇത് ഹാഷ്ടാക്ക് അങ്ങനെ എന്തൊക്കെ സംഭവമായിട്ടൊക്കെ ഇടണം അപ്പ ഞാനൊരു യൂട്യൂബ് ആ പക്ഷെ ഞാൻ മ റ്റേ വീഡിയോ ഹാഷ് ടാഗിട്ടിട്ടും വലിയ ഇത് റീച്ച് ആയില്ല നമ്മള് ഡെയിലി ഇടണം ഇടാതിരിക്കുമ്പോ റീച്ച് കുറയും
നമ്മുടെ ഒരു കൂട്ടുകാരി ഇപ്പ നീ കണ്ടില്ലേ യൂട്യൂബില് ഒരു വീഡിയോ
ആ ഞാൻ കണ്ട് അവരുടെ ഞാനപ്പം പ്പ അവളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കി അപ്പ അതിന്റെകത്തും കുറേ ഇതുപോല ബ്ലോഗറും അങ്ങനെ പിന്നെ യൂട്യൂബിന്റെ ഇതും ഒ കൊടുത്തിരിക്കുന്നെടി അങ്ങനെ ഇടണം പക്ഷെ ഞാനൊരു മണ്ടത്തെ അ എന്റെ അക്കൗണ്ടിൽ കയറി പ്രൗഷണൽ അക്കൗണ്ട് എന്നും പറഞ്ഞ് ഇട്ട് പക്ഷേ വേറ ഒരു അക്കൗണ്ട് വേണം നമ്മുടെ പേഴ്സണൽ അല്ലാതെ ഒരു അക്കൗണ്ട് എടുക്ക അത് ഓർത്തില്ല ഞാൻ ഇനി അത് മാറ്റാ പക്ഷെ ഞാൻ ഇത് പ്രവിഷണൽ എന്ന് പിടിച്ച് ഞെക്കി അത് മാറ്റാൻ പറ്റുന്നില്ലോ അറിയാവെന്ന വല്ല
ആരുടെയങ്കിലും കൈ കൊടുത്തത് മാറ്റിയാൽ മതി ഡി ഞൻ എന്തെങ്കി നിന്നെ കൊറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം ആഹ ആഹ ശരിയങ്കി ശരി ആഹ